ലോ ഹലോ ആഹ് പറയെടി കേക്ക്ണ്ടാ?
ആഹ് കേക്ക്ന്ന്ണ്ട്.
കേക്ക്ണ്ടാ?
ആഹ് കേക്ക്ന്ന്ണ്ട് പറയ് എന്തെടി വിൾച്ചെ?
അതെ ഇപ്പൊ ഓണം വരാൻ പോവല്ലേ.
അതെ
ആഹ് അപ്പൊ ഓണത്തിന് കുറച്ച് കളക്ഷൻസ് ഒക്ക വന്നിട്ട്ണ്ട്. ഈ മറ്റേ ഏഹ് ഈ നല്ല ട്രഡീഷണൽ ആയിട്ടുള്ള ഈ പാലക്ക അതുപോലെ മറ്റേ സാനല്ലേ പാലയ്ക്കിം ഈ ഏഹ് വെറൊരു സാ സംഭവം ഉണ്ടായിര്ന്നല്ലോ ഏഹ് കോയിൻ്റെ പോലത്തെരു സംഭവം അതെന്താ പറയ്?
ആഹ് എനിക്കറിഞ്ഞൂടാ ആഹ് മനസ്സിലായി സാധനം മനസ്സിലായി.
ആഹ് അത് പോലത്ത അതുപോലത്തെ അയ് ഈ പാലക്കയിലും അതുപോലെ തന്നെ മറ്റേ സാനത്തിലും വെറൈറ്റി വെറൈറ്റി ചോക്കറ ആയിട്ട് അതുപോലെ ഹാരമായിട്ടും അങ്ങനെ ലോങ്ങ്‌ ചെയ്നായിട്ടും അങ്ങനെ കൊറേ കൊറേ സംഭവം വന്നിട്ട്ണ്ട്. ഇപ്പ സ്
ഓഹ് നീ ജസ്റ്റ്‌ തൊടങ്ങിരി തൊടങ്ങി
ആഹ് ആഹ് അഹ് സംഭവല്ലേ അഹ് മറ്റത് ല് അതില് ആ തൊടങ്ങിയ വെച്ച് കഴിഞ്ഞാല് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ചോ എനിക്ക് ഇങ്ങനെ പിള്ളാര്ങ്ങനെ വേണം വേണം പറയും അപ്പ ഞാന് ഞാൻ സിമ്പിൾ നെക്ക് പീസ് ഒക്കെ ആണ് മുമ്പ് ഞാൻ എന്റെ കൈയ്ൽ ഇണ്ടായിര്ന്നത്. ഞാൻ തൊടങ്ങിയ സമയത്ത് ഇണ്ടായിര്ന്നു ഈ ആന്റി ടർണിഷും ആന്റി ടെർണീഷിന്റെ പെൻറ്ന്റെ വെർന്ന ചെയിൻസും അതുപോലെ ഏഹ് മറ്റേ കമ്മല്സൊക്കെ ഉള്ള സാനായിരുന്നു എ എന്റെല്ണ്ടാറ്ന്നേ ആൻകർണഷിന്റെ പിന്നെ ബ്രസലേറ്റും കീച്ചേ കൈചൈന് മാര് അങ്ങനത്തൊക്കെയിരുന്നു കൂടുതല് ഉണ്ടായിര്ന്നേ അപ്പൊ ഇപ്പോ
പിന്നാട് അറക്കാനാ
ഓണത്തിന് അതല്ല ഇപ്പൊ ഓണത്തിന്പ്പോ ഓണ സമയ ഇപ്പൊരു മാസം ഒരു മാസം അല്ലേ ഒള്ളൂ ഇരു മാസം ഗ്യാപ്പ്ല്ലേ അപ്പൊ നെക്സ്റ്റ് മാസം ഓണത്തിപ്പ ഇവടെ തന്നെ നമുക്ക് നല്ലൊരു ഇപ്പം ഞങ്ങളുടെ കോളേജില് കൊടുക്കാന്ന്ണ്ടെങ്കി നല്ലൊരു റൈറ്റിന് കിട്ടും ഇന്റെ കോളേജില് കൊട്ക്കാന്ന്ണ്ടെങ്കിലും നമ്ക്ക് ഓണായതോണ്ട് എല്ലാവരും വാങ്ങിക്കും ഇപ്പ സിമ്പിളായിട്ടും ഹെവി ആയിട്ടും ആഹ് അപ്പങ്ങനെ പുതിയ കളക്ഷൻസ് ഉള്ളോരു ഏഹ് ഇത് സംഭവം എന്നെ കോൺടാക്ട്യ്തിട്ട്ണ്ട്
അതെ ആഹ്
അവര് അതെപോലെ ഈ ഇത്രേ നല്ല ട്രഡീഷൻ ടച്ച് വര്ന്നതും ഏഹ് അങ്ങനത്തെ കൊറേ സംഭവങ്ങള് മലയാലും കമ്മ ലായിട്ടും ഏഹ് മറ്റേ മറ്റേ സാനല്ലേ എന്താണ് ഇങ്ങനെ ചെ നമ്മള് ചെവീലും മുടീലൊക്കെ വെക്കൂലെ അയിന്റെ പേരെന്താണ് ചെ ചെവി നമ്മളെടീ നമ്മടെ കമ്മലില് ഇട്ട്ട്ട് നമ്മള് തലേല് വെക്കൂലെ
മാട്ടിലെ സംഭവാ
ആഹ് ആഹ് സംഭവങ്ങളും അങ്ങനത്തെ നല്ല ലോങ് ചെയിനായിട്ടും ചെറ്ത് അങ്ങനത്തെ കൊറെ സംഭങ്ങള് വന്ന്ണ് എങ്ങനത്താ
ഹിപ്ച്ചെയിന്
ആഹ് ഹിപ്ച്ചെ ആഹ് ആ സം അതിപ്പോ മെയിൻ ആണല്ലോ ഇപ്പൊ ട്ര ട്രെൻഡി നിക്ക്ന്ന സാനം ഹിപ്ച്ചെയ്നാ അപ്പൊ അങ്ങനത്തൊര് സംഭവങ്ങളൊക്കെ ആക്കാനായിട്ട് എനിക്കൊരു ഓഫറ് വന്നിട്ടുണ്ട് കൊറ ച്ച് റൈറ്റ് കുറവില് നല്ല പ്രോഡക്ട് എട്ക്കാനായിട്ടൊരു ഓഫറ്ണ്ടായിര് അപ്പോ അതോന്ന് ഇൻവെസ്റ്റെയ്യാൻ ബിസിനസ് പാർട്ടണർവാൻ താല്പര്യുണ്ടോ? ഹലൊ അല്ല അ എനിക്ക് ഇൻവെസ്റ്റ് ചെയ ഇൻവെസ്റ്റ് ചെയ്ത ഉറപ്പായിട്ടും നമുക്ക് ലാഭം ഉണ്ടാകും. അപ്പ ക്കോണം സീസണായത് കൊണ്ട് ക്‌ട്ടും. ആ പിന്നെ ഇൻവെസ്റ്റ് ചെയ്യൻ താല്പര്യംണ്ടോന്ന്റിയാൻ വേണ്ടീട്ട്.
ആഹ ഞാനെന്തായാലും എനിക്കരു പാർട്ട്ണറിന് തിരഞ്ഞു നടക്കണ് കാരണം എനിക്ക് ഇങ്ങനെ ഒരു ഐഡിയണ്ട് ചെയ്ത് കൊർച്
ആഹ്
നിങ്ങണി അറിഞ്ഞ ആളായില്ലേ അപ്പൊ ഞാൻ ചെയ്യാം
ആഹ അതാ ഇതിപ്പോ ഞാൻ കൂടെ ത്ത് കഴിഞ്ഞാല് കോളേജിലെ പിള്ളേർക്ക് ന്നെ അത്യാവശ്യം റൈറ്റ് കുറച്ചിട്ട് റൈറ്റ് കുറയ്ക്കാം. പറ്റൊ നോക്കാം പിന്നെ നല്ല പ്രൊഡ ക്സ് പ്രൊഡക്ട്സ് ആണ് അപ്പൊ ഞാന് ഓൾറെഡി എന്റെ ഇൻസ്റ്റാ പേജിൽപ്പോ ഞൻ ഇട്ട്ണ്ട് ആ ഇൻസ്റ്റാ പേജ് നിനക്ക് സെന്റ് ചെയ്തെരാട്ടൊ അൻസെയ്ബി ജ് നോക്ക് പിന്നെ നിന്റെ ഫ്രണ്ട്സിനും അവിടെയൊക്കെ ഒന്ന് കാണിച്ച് കൊടുത്തിട്ട് അതെങ്ങനാന്ന് ച്ചെയ്ഞ്ഞാല് താക്ക അപ്പ അപ്പൊ ഞാൻ ചോ ഞാനിപ്പ ചൊതി
ഈ എന്റെയാണോ അറിയോ ഇപ്പ ഇൻസ്റ്റ ഇങ്ങനെ ആ അയിന് മാല അങ്ങൻത്തെയ്ന്റെ ഫോട്ടോ മാത്രം ഇടാണ്ട് ഒരാൾ ഇട്ടിട്ട് അതെങ്ങനെയാണെന്ന് അവരുടെ കഴുത്തില്
അ അത് അത് ഞാന് അ ആ അത് ഞാൻ ഇവിടെ ഒരു കുട്ടീനെ വെച്ചിട്ട് ചെയ് ങ്ങനെ ഒരു രണ്ട മൂന്ന് മറ്റേ ഇപ്പം മറ്റേ ലോട്ടസ്റ്റന്റെല്ലോ. അങ്ങനെ കൊറേണ്ട്ട്ടാ അങ്ങനെ കൊറേണ്ട് പ്പൊ ലോട്ടസിന്റെ കളവ കളറായിരുന്നു എന്റെ പൊ രണ്ടുമൂണ്ണം ഞാൻ പറത്തിരുന്നു അപ്പൊ അതൊക്കെ ഞാൻ ആ ഒരു കുട്ടിന്റെ ഇട്ട് നോക്കിട്ട് ഇട്ടിട്ട് അത് ഞാൻ വീഡിയോ എടുത്തിട്ടാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് ചെനായാലും ആഹ്
അതാണ് ല് നിക്ക്ണത് അ
എന്നിട്ടാക്കു ആത ആ മറ്റേ ഹിപ്ചെയിൻ വന്നിട്ട് തല അതിന്റെ അറ്റത്തായിട്ട് സംഭവം ഭംഗിയ വീഡിയോ വീടായ
ആ പിന്നെ ആൾക്കാ ഇപ്പൊ ആൾക്കാർക്ക് എന്താണ് കൂടുതൽ ഇഷ്ടം നോക്ക് അന്നിട്ട് അത് കൂടുതല്ണ്ടാക്കാ നോക്ക അപ്പൊ അത്‌ കൊറേ
ആഹ് ആഹ്
അങ്ങനെ ആ ആ ജുല്ലറീസും ആ ഓർണമെന്റ്സും ഒക്കെ നോക്കി
ആ മറ്റേ ഇപ്പൊ ആ അങ്ങനത്തെ സാനങ്ങളിലക്കെ നോക്കും ത്തി കൊറവിനു നല്ല സാനങ്ങളവിടേലും കിട്ടൊ നിന്റെ ആ കോളേജിന്റെ ഭാത്തോ? അല്ലേല് അറിയുന്ന വഴിയോ അങ്ങനെ കിട്ടുവാന്നുണ്ടെങ്കി ഇൻസ്റ്റാ പേജിൽ വെച്ചഴിഞ്ഞാ നമുക്ക് ഡ ഹേ
നമുക്ക് രണ്ടു പേർക്കും കൂടെ ഇവിടം വിട്ട് പോയി വെളീ പോയി കാങ്ങൾ എടുത്തിട്ട് ഇവിടെ വെരണ അവിടെയാണ് റേറ്റ് കമ്മിയായിട്ട് കിട്ട് സോ നമ്മളവിടുന്ന് കാര്യങ്ങളെക്ക എടുത്തിട്ട് വന്നിട്ട് ഇവിടെന്ന് ഇണ്ടാക്കി ആഹ് ഇങ്ങനെ ആൾക്കാർക്ക് കൊട്ത്ത്ന്ന് വെച്ചാ ലാഭവാരിക്കും.
ഈസിയായിട്ട് നടത്തെ ഈ രാജസ്ഥാനി ടൈപ്പ് ഒക്കെ ഗുജറാത്തി രാജസ്ഥാനി ടൈപ്പോക്കെ
ആഹ് അതൊക്കെ ആൾക്കാര്ക്ക് ഇഷ്ട്ടാവും ഇപ്പൊ കൊറച്ച് ട്രെയിനിങ്ങായി നിക്ക്ന്ന്ണ്ട് അങ്ങനത്തെ ഇതൊക്കെട്ടോ
അങ്ങനത്ത അങ്ങൻത്തിം അത്പോലെ തന്നെ ഹെവി ആയിട്ടുള്ളത്ണ്ട് സിംപിളായിട്ട്ള്ള ഉണ്ട് അതെപോല്ത്തെ ഈ മറ്റേ കഫ്സ് ല്ലേ ചെവീല് വെക്ക്ന്നാ ആഹ് ആ സാനം ആവക സധനൊക്കെണ്ട് ഞാനിങ്ങനെ നോക്കിയപ്പം ഞാൻ നീ മറ്റേ മൂക്കുത്തി നീ വെക്കല്ലോ മറ്റേ ഏഹ് നമ്മടെ മൂക്ക് കുത്താതെലേ നമ്മള് എക്സ് ഏഹ് ഏക്സ്റ്റൻഷൻ വെക്കുവല്ലോ മൂകുത്തിങ്ങനെ ചുമ്മാ ചെസ്റ്റ്ങ്ങനെ വെക്ക്ണെ അയിന്റെ എങ്ങനത്തൊക്കെയാണ് പുത്യേത് അത്പ്പോ ഓണത്തിന് എന്തായാലും എല്ലാവരും അത്യാവശ്യം വെക്കൊല്ലോ
ആഹ്
ആഹ് ആ ബു ഈ ബുഗ് ആഹ് ബുഗ് ഹലോ കേക്ക്ണ്ടോ എടീ അതാവുന്ന സമയത്ത് മൂക്കൊക് ത്താത്തവർക്കും വയ്ക്കാലോ
അതെ അതൊരു നല്ല ഐഡിയാണ് എന്തായാലും നീ അതൊന്ന് ട്രൈ ചെയ്യ് അത് എന്തായാലും
ആഹ് അത്പോലത്തെ പിന്നെ മറ്റേ ബുഗാടില്ലേ ബുഗാടി ബുഗാടി ഹലോ കേക്ക്ണ്ടാ ആഹ് ബുഗാടി ആഹ് ആഹ് ആ സാധനം ആ സാധനം ഇപ്പനി രു മൂന്നാല് പേര് അങ്ങനെ കൊറെ ഫോട്ടോസോക്കെ അയച്ചു തന്നിട്ട്ണ്ട്. അ ഇപ്പ ഇത് വേണോന്ന് ചോദിക്കുന്നുണ്ട്. നമ്മടെ മറ്റേ ചെ, ചെവിടായിട്ടോ മേലെ കുത്തുന്നൊരുസാനം. മനസ് സംഭവം മനസ്സിലായ ഏ നമ്മുടെ ചെവിലിങ്ങനെ മേലെ കുത്തൂലേ ഒരു ഒര് പഴയ ട്രഡീഷണലൊരു ടച്ച് വർന്ന സാനം. കൊറെ നോക്ക ഈ എടേല് കൊറെ ഫേമസായിരുന്നു ആരുന്റെ ഫോട്ടോല്ലെങ്ങനെ ഏണ്ട് കൊറേ ആഹ് അങ്ങനത്തെ സംഭവങ്ങളൊ ക്കെ അപ്പൊ അതെനിക്കൊരു അങ്ങനത്തെ ഒരു മൂന്നാലണ്ണംനിക്ക്, മൂന്നാല് ടൈപ്പില്ള്ളത് അതായത് അവടന്ന് കംപ്ലീറ്റായിറ്റ് താഴോട്ട് വരണവരെള്ളണ്ട്. ഓക്കെ. പിന്നെ സെവിടെ, ചി നമ്മടെ ചെവിടെ ആസൈഡൂടെങ്ങനെ വെക്കുന്ന സാനോണ്ട്. അതിന്റെ കൂടെ ചെ ക്കിം കൂടെ അറ്റാച്ചായിട്ട് വര്ന്നത്. കപ്ലീറ്റ് ചെവി മൊത്തം കവറായിട്ട് വര് അങ്ങനത്തെണ്ട് മേലെതിങ്ങനെ ഒരു, ഒരു ഒരുപിന്നെ ഒരു ലയനായിട്ടൊരുസാനം അയിലിങ്ങനെങ്ങനെ കൊറെ ഡിസൈനായിട്ട് അങ്ങനെ ഉള്ളോരു സംഭവുണ്ട് അങ്ങനത്തെഉണ്ട് ആഹ്.
ഒരയിഡിയ എന്താണ് പാദസ്വരുല്ലേ പാദസരം വെറൈറ്റിട്ട്
ഗോൾഡിന്റിയോ
ഗോൾ വേറെണ്ടടി ആ ആന്റി ടെർണീഷ്യന്റെല്ല മറ്റേ ഇതില്ലേ
ആന്റിറ്റെർണിഷ് എങ്ങത്ത, അങ്ങത്ത
ബ്ലാ ഒരു സൈട് മാത്രം മറ്റേ എന്താ മുത്ത് പോ എന്തോ
ആഹ്, ആഹ് മനസ്സിലായി, മനസിലായി. ആ ശരി ആ, ആഹ്. ആനിടെർണിഷ് ആനിടെർണിഷ് എന്റെ കയ്യില് ഇര്പ്പ്ണ്ട്. അന്റിടെർണിഷ്ണ്ട് അത് വേണെങ്കിപറഞ്ഞോ. മറ്റേ സാനം അത് ഞാൻ നോക്കണ് നോക്കിട്ട് ഞാൻ ഫോട്ടോ എടുത്ത് അയച്ചു തരാം അപ്പൊ നീ ഏതാണ് നെ ക്ക് ഉം.
സാധന എടുക്ക്
ഓക്കെ, ഓക്കെ അത് നീപ്പൊ ഫ്രീയാണോന്നു പറയൊ എന്നാല് എനിക്ക് സാധനം എടു ക്കാനായിട്ട് എനിക്ക് ഉം ചോയിക്ക് ഇവിടെ ലീവ് ചോയിച്ചിട്ട് വേണം വരണെങ്കി. ഇപ്പൊ നമുക്ക് പെട്ടെന്ന് എടുക്ക് പ കെ അ ഒരു കാര്യം ചെയ്യാൻ പറ്റു അടുത്താഴ്ചന്നെ സ്റ്റോക്ക് ഫുള്ള് സ്റ്റോക്കിനാക്കാം പറ്റോ.
ആഹ് ഞാനും അടെ നമുക്ക് എന്തായാലും പോ
ഇച്ന്തായാലും സെക്കൻ്സാറ്റർഡേ ആയിപ്പ ന്തായാലും ലീവാണ്, എനിക്ക് ലീവാണ്. അപ്പൊ പോകാൻപറ്റ് ങ്കി നമുക്ക് അടുത്ത ആയിച്ചന്നെ സ്റ്റോക്കാ റ്റ് വേഗം ഓരോ ഫോട്ടോസ് ആ പിന്നെ ഓരോ ഫോട്ടോസുംതൊക്കെ അ എട്ത്ത് അയച്ചു കൊടുത്തിട്ടെ നമുക്കത് ഇൻസ്റ്റെല് പിന്നെ ഈ ഒരു മാസം കംപ്ലീറ്റേന്റെന്ന് മൊത്തം സോർട്ട് ഔട്ട് ആക്കണം.
ആഹ് ന്നാ നമക്ക് ഈ എന്താ ഈ സെക്കന്റ് സാറ്റർടെ തന്നെ പോവാം. പോയി കഴിഞ്ഞിട്ട് സാധനം എടുത്തിട്ട് വര. എടുത്തിട്ട് വന്നെനു ശേഷം അടുത്ത സാറ്റർഡേ നമുക്ക് ഫോ ല്ലാം സെറ്റായി ഇ, ഇട ഇൻസ്റ്റഗ്രാമില്. ന്നട്ട് നമുക്ക് നോക്കാം എന്തായാലും. ഉം
അങ്ങനെന്ത ചോദിച്ചൊ ണ്ട് ഞാനിത്പ കൊറെആയിട്ടനെ ചോയിക്ക കൊറെ തരാ മല സാധ ആണ് റൈറ്റ് കൊറഞ്ഞത് തരാന്ന് പറഞ്ഞട്ട് എന്റെടുത്ത്ങ്ങനെ ചോയിച്ചപ്പോ ഞാൻ ആ വേണ്ടാന്നാച്ചെ ആന്റിടർണിഷ് മാത്രം കൊടുക്കാന്നാണ്ച്ചത് ആദ്യം പിന്നെ ഇപ്പോങ്ങനെ ചോയ്ച്ച നല്ല സാ റേറ്റൊറഞ്ഞിട്ട് ആ കൊറഞ്ഞിട്ടെന്ന് പറഞ്ഞഴിഞ്ഞാ അത്ര കൊറയല്ല കാരണം ഓണ സമയത്തേക്കും എല്ലാത്തിന്റെ റേറ്റ് കൂടും. നോക്കാം. എ കൊറച്ച് തരാന്ന് പറയുന്നുണ്ട്. നോക്കാന്ന് വച്ചരിക്കും. ശെരിയടി ഞാൻ ചോദിക്കാൻവേണ്ടി വിളിച്ചാണ്. ഞാൻ വിളിക്കാട്ട.
അഹ്, ആ എന്താലും പോവാട്ടോ. ഉം ശെരി.
ഉം
ഉ